ഹലോ
ആഹ് കേൾക്കില്ല?
ഓഹ് കേക്ക്‌നുണ്ട്
ആഹ് കടന്നോ
ആഹ് കടന്നിനു
ഉം മക്കളൊക്കെ ഉറങ്ങിയാ. ഹലോ
എനിക്കൊന്നും കേ
കേൾക്ക്നില്ല ഹലോ മക്കളൊറങ്ങിയോ ചോയിക്കാ
ല്ലോ ഹലോ
ഹലോ ആഹഹ് ഇപ്പ കേൾക്കണില്ലേ? ഏഹ്
ഹലോ
ആഹ് കേൾക്കല്ലയ? ഹലോ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല
ഇപ്പ കേക്കണ്‌ണ്ട് ഇടക്ക് പോണ്ണ്ട് തോന്നനുണ്ട്
ല്ലേ ആഹ് ഞാൻ നെറ്റ് ഓണാക്കിനിക്ക് ഇപ്പോ റേ റേഞ്ചിലാഞ്ഞിട്ടാവും
ആഹ് അതെ
ആ ശരി ന്താ
എ എന്താ സുഖമാണ്
ആഹ് ശരി മഴ മഴ പെയ്ത കൊണ്ടിക്കണ്ട് കൊറെഷെ
ഏഹ്
ഉം
ഇമ്മടെ കൊറച്ച നേരത്തെ മഴ തന്നെയായിരുന്നു
ആഹ് ആഹ്
പക്ഷെ ഇന്ന് പകല് ഫള്ള് വെയില വരുന്നുണ്ടോ നല്ല കാലാസ്ഥന
ആഹ പക്ഷെ വൈകുന്നേരം പ്തിലേ? വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചരക്കടെ ശ കേമായി
ആഹ് ആഹ് അന്നതെ ആനെരത്‌ വരും
ഉം
മക്കളാകത്ത് കേറ ടൈമിന്
ആഹ് ആഹ് ആ വൈകുന്നേരം ബങ്ക്
അപ്പൊ ഇല്ലോടത്ത ഒരേ പോലെ തന്നെയാണ്ല്ലേ?
ആഹ് ആഹ് ഇപ്പൊ കൊറേഷെ
രാത്രി പഴണ്ട് അങ്ങന ഉണ്ടായിട്ടില്ല ത്
ഉം ഇപ്പൊ ചാറ്റ ചാറ്റല് മഴ ഉണ്ട ഇത്രേ ഉള്ളു
ആഹ് ആഹ് എന്താണാ നല്ല സ്പീഡന്ന് വയ്യലോ ഒക്കെങ്ങനെ ഒരു ദിന വേണ്ട് കയിമ്പോന്തായിട്ട് അപ്പക്കാര
ആഹ് പിന്ന അങ്ങനെ ആവണ്ടാവുക നന്നായിട്ട പെയ്തുങ്ങാണ്ട് വെല്ലൊന്നായിട്ട് മൂടും
ആ ആഹ്
ഇപ്പ തർക്കളില്ല
ആവിടെ അടുത്തൊക്കെ എന്താ പുഴ തോട അങ്ങനെ എന്താല്ലേ?
ഇല്ല എവിടെ അങ്ങത്തെ പ്രത്യേകിച്ചൊന്നുല്ല
ഇന്നല്ലെ?
തോട് ചെറിയ കൈത്തോടുകള് അത് ആ വിശയല്ല അസല്ല വെള്ളം മൂടന്ന പയ്സില്ല അങ്ങനത്തെ പ്രശ്നടല്ല ആഹ് നിങ്ങൾക്കാടായ ഏരിയ എങ്ങനെയ പോലെ
നിങ്ങക്കുള്ളി വെള്ളം ഉണ്ടോ വെള്ളം ഇിട്ടന്നാവണ എരിയത്
ആഹ്
മഴ താ പലവൂടത്തുനിന്ന് വെള്ളം ഉറകണ്ട് വ
ആഹ് അങ്ങനെ നുണ്ടോ
ആഹ് റോട്ടിലോടെും മദലിലോടെൊന്നും എല്ലോടത്തന്നും വെള്ള ഉച്ച നേരെ പോകവും
ഉം
കിണറൊക്കെ പെട്ടെന്ന് നെറയും
അഹ് അങ്ങനെ ഉറവട്ടിയ വേന്ന്റിയല്ലോ വിലറൊക്ക
ശഹചച്ച വേനക്കക്ക് വെള്ളത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു
ആഹ് അതാണ് മഴ പെയ്തി ഇതാണ്ടാവും ചെയ്യുന്നു
ആഹ് ആഹ് പിന്നെ ഞാൻ ടെറസ് ഇ വെള്ളക്കട കുഴൽക്കാണ് ഇപ്രാവശ്യം എന്താ പാടന്ന് അറിയല്ല മഴക്കൊഴി ഉണ്ടാക്കിട്ട് കിണറിന്റെ തൊട്ട് എടുത്ത്ണ്ടാക്കിയിട്ടാണ്
ആഹ് അത് നല്ലതാണന്ന് പിന്നെ കെണറില് വെള്ളം ഉണ്ടാവും.
ഔ പിന്നെതല്ല അമ്മയ്ക് അതെ വീടിന് നമ്പർ ഉണ്ടെങ്കിലൊക്കെതാ വയണ്ടിരുന്നു മഴ പോയി.
അയി ശെരി ആഹ് ഇപ്പ അങ്ങനെ ആവൂലേ
ആഹ് അത് സ്ലൈവിട്ട് മൂടിയക്ഷെ നമ്മുക്ക് കാണൻ ഇന്താക്കൊന്നില്ല അത് സ്ലൈവിട്ട് മൂടിയതാണ്.
ആഹ് അല്ല സംഭവാണോ?
ഓരോ നിയമങ്ങൾ വരുമ്പോ നമ്മുക്കത് പാലിക്കല്ലെ വേണ്ടേ
ഉം പക്ഷെ അതോട് കൊഴപ്പല്ല അയിതിനോട് പോണേള്ളൂല്ലോ കണറ്റില വള്ള കേയര
ഒ വെള്ളംപെട്ട ഒരു മഴയതാ തന്നെ വെള്ളമായി
ആഹ് ശരി വെള്ളോക്കെ താഴല്ലേ ഉം
അത് വച്ച് കൊഴപ്പൊന്നുല്ലാ തെളിവുള്ള വെള്ളം അതൊ
അതങ്ങനല്ല ആഹ് അതും മണ്കൂടെങ്ങനെ. ച്ചാൽ പോവല്ലേ അത് ശുദ്ധായിട്ട് ഇറങ്ങി പോവാണ്ള്ള തല മൂല
ഇല്ലാത്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്.
ഏഹ് അങ്ങനെയൊക്കെ ണ്ടാക്കികുണൂലേ
ഇന്നുണ്ടാക്കിയത്
ആഹ് ആയി ശെരി അഹ്ൻങക്കറില്ല അപ്പൊ എല്ലാ വെള്ളവും പൈപ്പ് പൈപ്പ് പൈപ്പ് കൊടുക്കടതാക്കിയക്കാ
ആഹ് അതെ അതെ
ആഹ് എനിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല
മഴ അത് ഉണ്ടാക്കിയ പിന്നെ വേനല് ആയപ്പോ അങ്ങെ കുടിലിണ്ടറെ പിന്നെ വേനലായില്ലെ പക്ഷെ പിന്നെ മ അതില് മഴയിതിട്ടില്ല പിന്നെ കൊറച്ച് കഴിഞ്ഞറ മഴെയ്ത്
ആഹ്‌
അടുത്ത വേനൽക്കെക്കെ ഇൻഷള്ള ഉണ്ടാവുംന്തോ
ആഹ്‌ ആഹ്‌ ഇപ്പൊ ഇതാവണ്ടേ?
ആഹ്‌ ആഹ്‌
പക്ഷെ ഇനി ഇപ്രാവശ്യല്ലെങ്കിലും ന്നി രണ്ടു വർഷംക്കെ കഴിയുമേക്കനുസരിച്ച് ണ്ടാവും
ആഹ്‌ അതെ അതെ
ഉം വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടെ
വേണം അതല്ലാെങ്കി നമ്മക്കൊന്നും നടക്കൂല സമാധാനം ഉണ്ടാവൂലല്ലോ.
ആഹ് ഇല്ല കഴിഞ്ഞോട്ടെ എന്റെ കയ്യാനായിയോല് തുള്ളി വെള്ളം. ബോധത്തിന് മക്കളോടായാലും ആരോടായാലും ഇങ്ങ പറയില്ലെ കുറച് ഇച്ച എടുത്തോളൂ കുറശെടുത്തോളൂറയും
ആഹ്‌
പിന്നെന്താ
പിന്നെ വെള്ളങ്ങളൊക്കെ ഒഴിച്ച് എന്താ പറയാ ഈ പാദങ്ങളതൊന്നും ഇല്ലായിരുന്നു ണ് വെള്ളാം വെള്ളപ്പൊക്കം കാര്യങ്ങളോക്കെ ണ്ടാവുന്നത്. വയലുകളും തിന്നുന്ന വെള്ളം പിന്നെ പോവാൻ സ സ്പേസ് ഇല്ലല്ലോ. ക്കെ നികത്തിയില്ലേ.
ഇല്ല. ആഹ്‌ അതാണ്. ഒക്കെ മണ്ണിട്ട് നിരതി ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉയർന്നന്നക്കുവല്ലേ.
ന്നുല്ലായില്ലോ മരങ്ങളും കൊറെ ഇപ്പാ വേര് എന്തോം പിടിച്ച് വെള്ളം. ഇതായിരിക്കാ അതൊന്നുല്ലല്ലോ.
ഇതിപ്പോ ഇള്ള വെള്ളം കുത്തി അലിച്ച് അങ്ങ് പോവും. മണ്ണിന്റെ അടില്ലേക്കു താഴ്ണില്ല.
ഇല്ല. താഴ്ന്നാലല്ലെ കിണറിലായാലും എവിടെയാലും വെള്ളം ങാ ഉള്ളൂ. അതന്നതില്ല ഒന്നാമത് അതാണ്.
ഉം ശരി. അതിപ്പോ ഒക്കതല്ലാർക്കും വേണ്ടേ വീടുണ്ടാക്കണ അപ്പൊ എല്ലോടത്തും
അതെ അതന്നെ ഓരോരു അഞ്ച് സെന്റ് സെന്റേലല്ലേ വീട് വരുന്നെ.
ആഹ്‌. ഇപ്പൊ വീടുകളന്നുല്ല ഇപ്പോക്കെ ഫ്ളാറ്റുകളാണ് ഗയറ്റിടുക അയില് ഓരോ റൂം വരും. ഓര് ക്ക് ഓരോ വീട്. അയില് എല്ലാ സൗകര്യവും ഉണ്ടാവും. റൂമായ എല്ലാ സൗകര്യവും ഉണ്ടാവും.
അതെന്നെ.
ഉം
അല്ല മക്കളൊക്കെ കെടന്നെര്ക്കുലേ?
ആ ഒരൊക്കെ ഒറങ്ങിയുണ്ട്.
ആ ആ അപ്പോ ആ.
പിന്നെ
പിന്നെന്തക്കെയാ?
പിന്നെ എന്താ നല്ല തന്നെ ഇങ്ങനെ പോണു. ആ ഞാൻ പോയിരുന്നു. പോയി വൈന്നേരം അഞ്ച് മണി കഴിഞ്ഞ് എത്തിയപ്പോ.
അതിനെഴഞ്ഞിട്ട് നാളക്കൊക്കുള്ള നോക്കാണ്ട്. നോക്കിട്ടില്ല ഞാൻ. ഇത് കഴിഞ് ഇപ്പങ്ങണ്ട് വരാണ്. ഇപ്പ അടുക്കളയത്തൊക്കെ കഴിഞ് ങ്ങാണ്ട് ഇങ്ങണ്ട് കേറിട്ടൊള്ളു. ഒരു പണി ഇപ്പൊക്കെ എഴുതാളൊക്കെ നോക്കണം എന്നിട്ട്
പിന്നെ എന്ന് ‌ വെച്ചാല് ബുക് ക്കു കാര്യങ്ങളൊ കിട്ടിയാർകു എല്ലാർക്കും
ആ അതൊക്കെ കിട്ടി. പക്ഷെ വർക്ക് ബുക്ക് കിട്ടീട്ടില്ല. വർക്ക് ബുക്ക് ഉണ്ടല്ലോ ഓര്ക്.
ആ ഇവിടെ ഒന്നാം ക്ലാസ്സിനൊന്നും ഇനിയും ബുക്ക് കിട്ടിട്ടില്ല.
ആ
എന്തുകൊണ്ടാണെന്ന് അറിയില്ല.
ഇവർക്കും ഉണ്ട് അവിടെ സ്കൂളിന് കമ്മിണ്ട്. തോ ശ്രെദ്ധേന്ന കുറവുണ്ട് എല്ലാർക്കും ഉണ്ട് എല്ലാ വിഷയൊന്നുല്ല.
ആ ആ ആ
പിന്നെ മൂന്നാം ക്ലാസ്സില് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കുട്ടികൾക്ക് ബുക്ക് കിട്ടിട്ടില്ലാ ഇപ്പൊ ആ ടീച്ചറ് മലയാളമീഡിയത്തിന്റെ ബുക്ക് ബുക്ക് വെച്ചിട്ട് ലാപ്പ് വെച്ചിട്ടാണ് പഠിപ്പിക്കണത്. ബുക്ക് വാങ്ങണ്ടെ കുട്ടികൾക്ക്. പിന്നെ ഇപ്പോ ബുക്ക് കിട്ടിയിട്ടില്ലാന്നറഞ്ഞോണ്ടിരുന്നാല് രക്ഷിതാക്കള് സമ്മയിക്കൂലല്ലോ.
ഇല്ല
ആ അപ്പൊ പിന്നെ ഒരു ലാപ്പ് വെച്ചിട്ടാണ് പഠിപ്പിക്കാണേ. ഇന്ന്‌ ഞാൻ ചോയിച്ചു ഇന്നെന്താ ബാഗുവായിട്ട് ക്ലാസ് ത് ബാഗിൽ അതിന്നലെ ലാപ്പാണ് അപ്പോഴാണ് ഞാൻ ഒരുക്ക് ബുക്ക്‌ പുസ്തകം കിട്ടാത്ത കാര്യം അറിഞ്ഞെ. മലയാള മീഡിയത്തിന്റെ ബുക്ക് താ ത് കിട്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കുട്ടികൾക്ക് കാര്യല്ലല്ലോ
ഇല്ല ഇല്ല
അത് പിന്നെ ഞാൻ മലയാളത്തിന്റെ ബുക്ക് വെച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയ ലാപ്പും വെച്ചിട്ടാണ് പഠിപ്പിക്ക് ണ് ന്നൊക്കെപറഞ്ഞു
ഓ
ഉം പുസ്തകം എല്ലാർക്കും എത്തിട്ടില്ല തോന്നു ന്നു കമ്മിണ്ട് പിന്നെ വർക്ക് ബുക്കൊന്നും കിട്ടിട്ടില്ല ഇ വിടെ ആ പാടത്തിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ വർക്ക് ബുക്കും ചെയ്ത് പോകണം.
അല്ലെങ്കിൽ പെന്റി ങ്ങാവും
ആ പെന്റിങ്ങ് ഇന്നാലും കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിലായിക്കോളും
അതെ അതെ
അത്രോ പാടും അതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനണ്ട് ബുക്കില് ഇതാണ്
വർക്ക് ബുക്ക് ഇപ്രാവശ്യം തുടങ്ങിയതാ
ആആണ് തോന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യഒന്നും ഇല്ലല്ലോ വർക്ക് ബുക്ക്
കഴിഞ്ഞ വശം ഒ കണ്ടില്ല ബുക്കള്ളന്ന് അങ്ങനത്തെ വർക്ക് ചെയ്യാണ്ട ന്ന് എൽ കെ ജി. യു കെ ജി ഉണ്ടാവും സ ലേ പോലെ ഈ ഒന്നും രണ്ടുക്കന്നും ഇണ്ടാവലില്ല
ആഹ് ആഹ് കെ ജി പറഞ്ഞാൽ പിന്നെ അയിൽ പെടൂല്ലല്ലോ വേറെ അല്ലെ?
ഇത് വേറെ സെപ്പറേറ്റ്ല്ലേ
അനെ അത് വേറെ
ഉം
പക്ഷെ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സില് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നോ
ഏഹ്
ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അത്
ഏഹ്
ഇംഗ്ലീഷിന് മാത്രം വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു. രണ്ടാം ക്ലാസ്സിലുണ്ട് ഒന്നും രണ്ടും ഉണ്ട്ട്ടോ കഴിഞ്ഞ പ്രാവശ്യം പക്ഷെമൂ മൂന്നും നാലൊന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യം നാലാം ക്ലാസ് മൂന്നും നാലിനും ഉണ്ടോ വർക്ക് ബുക്ക്
കഴിഞ്ഞ വർഷം നാലിന് ഇല്ല ഷെ ഇപ്രാവശ്യം ഞ്ഞിപ്പോ നാലും മൂന്നിലൊന്നും ഇല്ല ഇവരാരും
ആഹ് ആഹ് പിന്നെ കുട്ടികൾ നമ്മളെ കുട്ടികൾ ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ബുക്ക ഉള്ളത് എന്തൊക്കെയ ബു ക്ക്‌ ഉള്ളത് അറിയുള്ളു അല്ലെങ്കിൽ അത് നമുക്ക് അറിയില്ലല്ലോ
അതറില്ല ഈനൊക്കെ ഒന്നായാലും രണ്ടാം ക്ലാസ്സ്‌ൽ അങ്ങനത്തെണ്ടോ വെട്ടി ഒട്ടിക്കാനുംഅങ്ങനത്തെ സംഭങ്ങളൊക്കെ
ഉം അതൊക്കെ ഇണ്ടാവും വെട്ടി ഒട്ടിക്കാണ്ട് ഓല്ക്ക് എഫോർ ചെയ്യാണ്ടാവും ചാർട്ടിൽ
വരേച്ചു കൊണ്ടൊരാൻ ഓരോ ദിവസം ഓരോ
ഏഹ് അങ്ങനെ ഇന്നിപ്പോ ഞാന് അവിടെ അവിടെ പരിസ്ഥിതിനായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞ അഫോറിൽ ചെയ്‌തേന് ഒരു പുസ്തകമാക്കാൻ വേണ്ടിട്ട്
ഓ ഓ
അതങ്ങനെ ചെയ്തു ഇനിയിപ്പോ മാത്‍സ് ൽ ഒരു പാഠം വരില്ലേ ഷേപ്സ് ന്റെ പാഠം വരുന്നുണ്ട്. ആ മൂന്ന് ആകൃതികൾ വരുന്നുണ്ട് ആ രൂപങ്ങൾ വെച്ചിട്ട് അത് വെച്ചിട്ട് രൂപങ്ങൾ വെച്ചിട്ട് ട്ട് ആ മൂന്ന് രൂപങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചിത്രം ഉണ്ടാക്ക അവന നാളെ പറഞ്ഞുകുണൂ എന്നാ പിന്നെ അതൊരു പുസ്തക ആക്കി കാണ്ടെ ഒരു പതിപ്പ് പോലെ ആക്കി ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ ആയിട്ട്ണ്ടാവും എന്തെേലും കൊടുക്കാഞ്ഞപ്പം വീട്ടിൽന്നൊന്നും ചെയ്യാതെയ്ഞ്ഞാൽ രക്ഷിതാക്കള് പരാതിയും പറയും ഹോംവർക്ക് ഒന്നും ഇല്ലേഒയ്ക്കും അതാണ്ടാവ അപ്പൊ അതും കേൾക്കണം
ഇപ്പത്തന്നെ ആദ്യത്തെ ഇതില് എഴുത്തും വായനയും മാത്രല്ലല്ലോ
ഉം ഉം പിന്നെ വേറെന്തൊക്കെയ
വേറെന്താ പ്രേത്യേകിച്ചു ഒന്നുല്ല നെന്ന എന്നായിക്കോ
ആഹ് എന്നാ ശരി എന്ന
ആഹ്